ഓം
എന്ത പാട് കേൾക്ക്ണ്ടോ
എതാ
കേൾക്ക്ണ്ടോ
സ്ക്ലിയർ ആവുന്നില്ല ഹലോ
ഹലോ ക് ളിയറാവ്ണില്ല അഹ് എന്താ
പറഞ്ഞോളൂ പറഞ്ഞോളൂ
ഓക്കെ ഓക്കെ എന്താ പരിപാടി
മഴയായത് കാരണം നമ്മളിങ്ങനെ വീട്ടിലിരിപ്പാണ് ജോലിക്ക് പോകാതെ ഏ പെയിന്റിങ് ആണ് ജോലി
പെയിന്റിങ്ങോ ഓ എത്ര കിട്ടും പെയിന്റിങ്ങിനൊക്കെ നല്ല ശമ്പളം ഉണ്ടന്ന് കേട്ട്ണ്
പെയിന്റിങ്ങിന് ആഹ് പണിക്കാരുടെ കൂടെ പോവുവാണെങ്കിൽ നമുക്ക് ഒരു ആയിരത്തി ഒനൂറ് രൂപ വരെ നമ്മൾ കൊടുക്കും നമ്മടെ ന മെയിൻ ആണെങ്കി നമുക്ക് ഒര് ആയിരത്തി മുന്നൂറ് രൂപ വരെ നമ്മൾ വാങ്ങിക്കും വാങ്ങിച്ചിട്ട് ആയിരത്തി വരുന്ന ആയിരത്തി ഒരൂ നൂറ് രൂപ ആയിരത്തി ഒരുന്നൂറ്റിയമ്പത് രൂപ കൊടുക്കും
ഉം ഉം ഉം അപ്പൊ ഏതാണ് മെയിനാണോ അതോ
ഇത് രണ്ടിലും ഉണ്ട് മെയ്നും ആണ് നമ്മള് ഒരേ ടൈമിനല്ല നമ്മളിപ്പം വർക്ക് എടുക്കുവാണെങ്കിൽ നമ്മൾ ആ ആ ഒരു വർക്ക് തീരുന്നടം വരെ നമ്മൾ ചെയ്യും പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും വർക്ക് എടുക്കുവാന്നെ അവരുടെ കൂടെ പോവും അല്ലാഎങ്കിൽ ഞങ്ങള് ടീമുണ്ട് ആ ടീമും മറ്റ ആരുടെ ടെയും കൂടെ പോവും
ഉം അങ്ങനെയൊക്കെന് കാര്യങ്ങള്
കാര്യങ്ങള് ആ എന്ത് ചെയ്യുന്നു
ഞാനിപ്പ ഇതാ വേൾഡ് കപ്പിന് ഹൈലൈറ്റ് ഇങ്ങനെ കാണ് ണു
ആണ ആ എന്തങ്കിലും ജോലി അങ്ങനെ എന്തെങ്കിലും
എവിടെ ജോലി ഭായി ജോലി എന്നും ങ്ങനെ ഇരിക്ക ന്നെ വെറുതെ ഇരിക്കാ അപ്പ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞി ഇരിക്കാണ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആ അപ്പം ജോലിയിലോട്ട് നോക്കുവാണല്ലേ
ജോലിയോട്ട് നോക്കണം പെയിന്റിങ് എവിടെ നിങ്ങളെ നാട് വര്ണേ
നമ്മുടെ നാട് ആലപ്പുഴക്ക അടുത്താ
ആഹ് ആഹ് ആഹ് ആഹ് കൊർച്ച് ലോങ്ങാ ഞാൻ മലപ്പുറാണ്
ആഹ് ആഹ്ആ ആഹ് നമ്മള് ചുമ്മാ ചുമ്മാ ചുമ്മാ ഇരിക്കും ഇങ്ങനെ ഇരിക്കുമ്പോ അനാവശ്യ ചിന്തകളിലോട്ടൊന്നും പോവാതിരിക്കുന്ന നല്ലതാ
നല്ലതാ ആ പ്പം വേൾഡ് കപ്പ് ക്കെ ആയോണ്ട് ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് തൊന്നും ല്ല
ആ ഇപ്പോഴത്തെ ഈ കാലഘട്ടം നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത കാലഘട്ടാ
ആഹ്
എനിക്ക് ഏകദേശം പത്ത് നാപ്പത് വയസ്സായി
ആഹ് ഓ
ആഹ് ഞാന് പല കാര്യങ്ങളും കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ്
ആഹ് ആഹ് ആഹ് ആഹ്
കുട്ടികളെ ഇടയിലൊക്കെ കൂടുതലും മയക്കുമരുന്നുകളും അക്കെ ഉപയോഗം കൂടി കൂടി വരികയാണ്
ആഹ് നന്നായിട്ട് ഇപ്പോ ഒന്നും പറയാൻ പ റ്റാത്തൊരു കാലമാണ് ആരാണ് നല്ലത് ആരട്ത്താണ് ഉള്ളത് ഇല്ലാത്തതൊക്കെ
ആഹ് ഇപ്പൊ ഈ കാലത്ത് ഇപ്പ എന്തായാലും ആ തൂഫാൻന്ന് പറഞ്ഞൊരു പദ്ധതി വന്നതോടുകൂടി
ആഹ് അപ്പൊ അതൊരു ആശ്വാസമാണ്
ആഹ് വന്നി വലിയ ഒരു നേട്ടം തന്ന വലിയൊരു നേട്ടം തന്നെ അത്
ക്കെ നമ്മുടെ നാടിന്റെ അടുത്തൊക്കെ നല്ല ഇപ്പൊ ഈ ബീഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആൾക്കാർ വലിക്കുണ്ട് പക്ഷെ അതൊക്കെ ആൾക്കാർക്ക് പിന്നെ വല്യ സംഭവല്ലാതായി മാറിരിക്കാണ് ബീഡിയൊക്കെ ഇപ്പോ എന്തോ ചെറിയ മാരിയാണ് കണ്ത് ബീഡിയല്ലാത്ത തന്നെ വേറെയും കൊറെ കാര്യങ്ങള് കൂടൊണ്ട് അപ്പൊ അത്ണ്ടായത് കൊണ്ട് ഇപ്പോ ഇതൊക്കെ ചെറുതായി തോന്നാണ് പിന്നെപ്പെന്താ ഇങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെ ഇതൊക്കെ നല്ല ഉപയോഗണ്ടോ
ഇതിന് ഉപയോഗം കൂടുതലാ
ഉം ഉം ഉം
ആഹ് ആഹ് ആഹ് ആഹ് ഇതിന്റെ ഉപയോഗത്തില് ഉപയോഗത്തിലെ ഏഹ് മ്മ് കുട്ടികളൊക്കെ വഴിതെറ്റുന്നോണ്ട്ന്ന് നമ്മളിങ്ങനെ അറിയിന്നെ
ആഹ് ആഹ് ആഹ് നന്നായിറ്റ് നമ്മള് വിചാരിച്ച മാരിയൊന്നല്ല
ആഹ് ആഹ് ആഹ് ഹാ ഹാ ആഹ് ആഹ്
അപ്പ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പോണ്
ആഹ് ഇപ്പോ ഈ നമ്മടെ ആ ആ ആഭ്യന്തരമന്ത്രി എ കഴിഞ്ഞവട്ടം ഒരു ഇതില് പറഞ്ഞ പറയണ്ടായി നമ്മടെ ഏതോ ഒരു സ്ഥലത്ത് മിട്ടായി ഉണ്ടാക്കുന്ന ഫാക്ടറി അതില് അത് വ്യാജേന അത് എവിടാ സ്ഥലം എന്നൊന്നും അറിഞ്ഞില്ല അത് മ്എക്സൈസ് പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് ആഹ് പറഞ്ഞു
ആഹ്
കുട്ടികളിലും ആഹ് ഇവിടെ നമ്മുടെ അടുത്ത് ഭാഗങ്ങളിലൊക്കെ ഈ സാധനം സുലഭമായിട്ട് കിട്ടുന്നെടവൊക്കെ ഒണ്ട്
ആഹ് ആഹ് ആഹ് അല്ലാഹ് അങ്ങനെയൊക്കെയാണെങ്കി അത് വളരെ അധികം തുടച്ചു നീക്കപ്പെടേണ്ടതാണ് കാരണം നമ്മള് കാരണം നമ്മളെ നാടിന്റെ അടുത്ത് തുടങ്ങിയ നമ്മളെ വീട്ടുകളിലേക്കും കുട്ടികളിലേക്കൊക്കെ അയെത്തും അങ്ങനെയെങ്ങാനും എത്തിക്കഴിഞ്ഞാ പിന്നെ നമ്മടെ കുടുംബം തന്നെ അവടെ അവസാനിക്കും അത് നമ്മളാരു അ പ്പൊ ചിന്തിക്കൂല
വരും വരും തലമുറ വരും തലമുറ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു കട കടന്നുകയറ്റമാണ്
മ് മ് മ് അപ്പോ അതിനൊക്കെ തടയേണ്ട നമ്മള ന്റെ ഉത്തരവാദിത്താണ് നമ്മള് നോക്കീലെങ്കി അത് നിക്കൂല കാരണം ഇതിപ്പോ ആരും ഉപയോഗിക്കണംന്ന് വിചാരിച്ചിട്ടല്ല പിന്നെ ഒന്നാമത്തെ കൂട്ടുകെട്ടാണ് നമ്മള് ആരൊപ്പം കൂടണോ ഓരെ പോലെ ഉണ്ടാവും നമ്മള് ഇപ്പൊ നല്ലൊരു ചെങ്ങായിമാരൊക്കാണെങ്കില് നമ്മള് ഏതായാലും നടക്കും അപ്പൊ പിന്നെ എന്തുണ്ടെങ്കിലും പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പോ നിങ്ങളെ നാടിന്റെടുത്തൊക്കെ എന്തേലും അനുഭവണ്ടായിക്ക്ണോ
കൂട്ടുകെട്ട് നമുക്ക് ഓ ഒരു അൻപത് ശതമാനമേ നമുക്ക് പറയാൻ പ റ്റത്തൊള്ളു എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവര് ഇതൊക്കെ ഉപയോഗിക്കുന്നവരാ ഈ ചുണ്ടിന്റകത്ത് വെക്കുന്നതും ഇപ്പം നമുക്ക് മദ്യം ഉപയോഗിക്കുന്നവരും ഈ സിഗർട്ട് വലിക്കുന്നവരും ഒരുപാട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നോലൊക്കെയൊണ്ട്
ഉം
ഇപ്പൊ അവരിതേവരെ നമ്മളോട് നീയിതൊന്നു ഉപയോഗിച്ച് നോക്കെന്നു പറഞ്ഞിട്ടും ഇല്ല എന്നാ എനിക്കൊട്ട് താ എന്ന് പറഞ്ഞിട്ടുമില്ല അപ്പം കൂട്ട് കൂട്ടുകെട്ടില് ഒരു സുപ്രധാന പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരാള് എന്തായാലും ഇതില് ഇറങ്ങി തിരിച്ചു എന്നാൽ മറ്റൊരാളെ ഇതിൽ പെടുത്തരുത് എന്നുള്ള കൂട്ടുകെട്ടും ഉണ്ട് അന്നാ ഞാൻ പെട്ടു ഇനി മറ്റൊരുത്തനൂടെ പെടട്ടെ അപ്പൊ എനിക്ക് പറഞ്ഞു നിക്കാൻ ഒരു പഴുതുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്
ഉം ഉം ഉം ഉം ആഹ് നിങ്ങള് പറഞ്ഞത് കാര്യാണ് കാരണം അങ്ങനെ രണ്ടും ഉണ്ടാവും പക്ഷെ കൂടുതല് ഇപ്പോ നമ്മള് ഒരാൾക്ക് കിട്ടിയാൽ നമ്മള് അടുത്ത ആൾക്ക് ഷെയർ ചെയ്യും കാരണം കൊടുക്കണതിൽ നല്ല സന്തോഷം കണ്ടെത്തുന്നുണ്ട് നമ്മളിപ്പോ പൈസ കൊടുക്കണമാതിരിയല്ല ഈ ലഹരി കൊടുക്കുമ്പോൾ ഓ ന്റയില് വരും സന്തോഷം കണ്ടെത്തണണ്ട് പൈസ നമ്മള് കൊടുത്താ നമ്മള് തിരിച്ച് കറക്റ്റ് ആഹ് ടൈമില് തന്നെ മേടിക്കും ലഹരി ആവുമ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കും പിന്നെ പൈസ ഇല്ലാത്തവരാണങ്കി പൈസ എവിടെന്നെങ്കിലുമൊക്കെ ഇണ്ടാക്കും അത്കൊണ്ടു തന്നെ കൊറെ കാര്യങ്ങളുണ്ട്
ആദ്യം ഇത് കൊടുക്കുന്നത് ഫ്രീ ആയിട്ടായിരിക്കണമല്ലോ
ആഹ് പിന്നത് പെയിടാവും പിന്നെന്താ പിന്നെ നല്ല പൈസ കൂടും അതുകൊണ്ട് പിന്നെ കിട്ടില്ലെങ്കി വീട്ടിൽന്നൊക്കെ കട്ടെടുക്കും ഇത് വല്യ വല്യ കാര്യങ്ങളിലേക്കൊക്കെയെത്തും
ഉം ഇതിന്റെ പറയ് ഇത് കിട്ടാതെ പൈസ കിട്ടാതെ വരുമ്പോം പിന്നെ മോഷണങ്ങളാവും പിന്നെ പിടിച്ചുപറിയാവും കൊലപാതകങ്ങളിലേക്ക് വരെ വരെ എത്തിക്കും അതോടുകൂടി ആഹ് കുടുംബം അതോടുകൂടി ആഹ് കുടുംബം വഴിയാധാരമാവും
ഉം
ഉം ആ
അങ്ങനെയെക്കെ നമ്മള് ഞമ്മളെ തന്നെ ശ്രദ്ധിക്കാന്ന്ള്ളാണ്
നമ്മക്ക് നമ്മടെ എടയിലെ കുട്ടികളെ എല്ലാം നമ്മള് നോക്കണം
ആഹ്
ആ അപരിചിതരായ ആൾക്കാരൊക്കെ നമ്മള റോഡ് സൈഡുകളിൽ നിക്കുമ്പോ നമ്മുടെ പരിസര പ്രദേശത്തൊക്കെ നിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്തിന് നിക്കുന്നു എന്ന ആരെ കാണാൻ നിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മള് നോക്കണം
ഉം
ഞാൻ
അപ്പ അതിനെക്കെയാണ് ഞമ്മള്
ക്യാ കാരിയറ് ആവാനും കോറെ ആൾക്കാരുണ്ടല്ലോ കോണ്ട് കൊട്
ആ അത് വഴി ആ ഇതിന്റെ എടേല് നിക്ക്ണ ആൾക്കാരലെ അപ്പൊ ഈ സ്കൂൾലൊക്കെ അങ്ങനെഎങ്ങനെ ഇത് കുട്ടിയെക്ക് കിട്ട്ണ്ന്നാ പറഞ്ഞെ
ആ അതു വഴിയും പണം സമ്പാദിക്കുന്ന കോറെ ആൾക്കാരുണ്ട്
ഉം
പക്ഷെ അത് വല്ല്യ ശാശ്വതമല്ല നിലനിൽപ്പില്ലാത്തൊരു കാര്യമാണ് മ്മള് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ പോലെ ഒരിക്കലും മറ്റരാളെ നശിപ്പിച്ച് കൊണ്ട് കിട്ടുന്ന പൈസകൾക്ക് പ്രയോജനമില്ല
ഒര് ഇതും ഇണ്ടാവുല
അത് കഷ്ടപ്പാടറിയാതെ ചെയ്യുന്നത് കൊണ്ടാണ്
ഉം പക്ഷെ ഇതാവുമ്പ എന്താ വെച്ചാല് പണി ഇണ്ടാവുല പക്ഷെ നല്ല പൈസ കിട്ടും ആൾക്കാരെ ഒപ്പിച്ച് കൊട്ത്താല് അങ്ങൻത്തെ കോറെ കാര്യങ്ങള് ഉണ്ടായത് കൊണ്ടാണല്ലോ അത് ആൾക്കാര് കൂടുതലായിട്ട് അയിലേക്ക് ഫോക്കസ് എന്താണ് അയില് ശ്രദ്ധ കേന്ദ്രീകരിക്ക്ണ് ഹലോ പൈസ നല്ലം കിട്ടും പക്ഷെ പണി കൊറവാണ് ചെയ്യാൻ നല്ല താല്പര്യൊക്കെണ് ഇപ്പോ നമ്മുടെ നാട്ട് തന്നെ കോറെ ആൾക്കാര് ഈ ലഹരി ഉപയോഗിക്ക്ണ് ഇണ്ട് ഇപ്പൊ അങ്ങനെ ലഹരീന്ന് പറയാന് ഇതാണ് ബീഡിയാണ് അല്ലാതെ വല്ല്യതല്ല വല്ല്യത് ഞമ്മക്ക് അറീല കാരണം ഇനിപ്പോ വല്ല്യത് ഇണ്ടോന്ന് നമ്മടെ എട്ത്തെക്കെണെ കേക്കാ അതൊക്കെ എത്രത്തോളം സത്യന്ന് നമുക്ക് അറിയില്ല
ആ പല പേരുകൾലും പല രൂപങ്ങൾലും ആണല്ലോ ഇപ്പൊ ഈ സംഭവം
ഉം
നമ്മള് ഉപയോഗിക്കുന്ന മിഠായികൾല് വരെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക്പ്പോ അത് തിരിച്ചറിയാനോ. ഒന്നും അറിയത്തില്ലല്ലോ.
ഉം, അതന്നെ അതാണിപ്പോ ഈ ചെറി ചെറ്യേ കുട്ടിയെക് ഇങ്ങനെ സാധനങ്ങള് എത്തിച് മുട്ടായി കൊടുത്താ കുട്ടിയള് വേടിക്കും അപ്പ കൊർച്ചര് പ്രായം ബുദ്ധി ഇല്ലാത്തവരാണെങ്കി അത് വേടിക്കും. അപ്പ നമ്മളയ്ല് പെട്ടു പോവും പിന്നെ ആ മുട്ടായി എന്നും വാണ്ടി വരും. അവസാനാണ് ഇതറിയ എന്ത് ഇത് മയക്കു മര്ന്നാണ്.
നമ്മള് നമ്മളെ തന്നെ സൂക്ഷിക്കുക.
ഉം, അതന്നെ അതാണ് ഇപ്പ ഇതില് ഏറ്റവും കൂടുതലായിട്ട് നമ്മള് ശ്രദ്ധിക്കാള്ളത് നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കി നമ്മളെ ഭാവി വളരെ അധികം. കഷ്ടപ്പാടിലായിരിക്കും. കാരണം ഇത് വര്ന വിപത്തുകള് വൽതാണ്.
തീർച്ചയായിട്ടും.
ഉം ശരി ന്നാ നമ്മുക്കിന്നാ- പിന്നെ കാണാം ഓക്കെ താങ്ക്യൂ-